ഹലോ.
കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോള്.
ചോറ് ന്നലൊക്കെ കഴിഞ്ഞാ?
ഊണ് കഴിഞ്ഞില്ല. അവിടെയൊ
ഇവിടെ കഴിഞ്ഞില്ല ഒൻപത് മണി ആവ്‌ണൊള്ളൂല്ലേ?
ആഹ് ആഹ്.
എപ്പഴു നേരം വൈകീട്ട കഴിക്കാറ്?
ഏഹ്.
നേരം വൈകിട്ടാണോ കഴിക്കാറ്?
ഞാന് ഒരു ഒമ്പതെരക്കെ ആമ്പോ.
ഹലോ ഹ
ഉം.
കുട്ടോളൊക്കെ ഒറങ്ങിയാ?
ഒരു ഒരാളേ ഉള്ളൂ.
അതെ.
മ് മോളാ മൂന്ന് വസായിട്ടുള്ളൂ.
ആഹ് ആഹ് ഇന്ന് മഴണ്ടൊപ്പവടെ?
ഇപ്പോ മഴയില്ല ഇന്ന് രാവിലെ മുതലെ മഴയായിരുന്നു.
അതെയ
ഉം അവിടെ അവിടെ. അവിടെയോ മഴയുണ്ടോ?
ഇവിടെ ഇപ്പ മഴയില്ല്യട്ടോ.
ഉം ഉം മക്കളൊക്കെയോ?
ഒരു മോനൊള്ളൂ രണ്ടര വയസ്സായി.
ആഹ് ആഹ് ഒരു മോനേ ഒള്ളോ ഉം ഉം.
മോനൊറങ്ങിയില്ല്യ അവിടങ്ങനെ കളിക്ക്യ.
ആഹ് ആഹ് വേറെ ആരൊക്കെയൊണ്ട്? ഇല്ല ഇവിടെ ഒണന്ന് കെടക്കുവാ.
അതെ, ഒറങ്ങാൻ നേരം വൈകുവോ?
അങ്ങനെയൊന്നുല്ല ഇങ്ങനെ കളിച്ച് കളിച്ച് ഇങ്ങനെ ഇരിക്കും ചെലപ്പോ ഒറങ്ങും ചെലപ്പം കരയും.
അതെയൊ ആഹ്
ഉം
ഞാൻ ഇപ്പം ഇന്റെ വീട്ടിലാ ഇന്റെ വീട്ടിലിപ്പ ഞാന് ഇന്റെ രണ്ട് അനിയൻമാര് ഇമ്മ ഇപ്പ. വെല്യമ്മണ്ട്.
ഉം
ഹസ്ബന്റ്.
ഉം ഉം
അവിടാരൊക്കെയുണ്ട്?
ഞാനിപ്പ ഇൻറെ വീട്ടില് ഇവിടെ ഉമ്മയും അനിയത്തിയും. കുഞ്ഞുവാവയും പിന്നെ വാപ്പ ഗൾഫിലാ.
അതെ
ഉം
പിന്നെ കൃഷിയും ചെടികളൊക്കെ വളർത്താൻ ഇഷ്ടാ?
ചെടികള് ചെടിയൊക്കെ വളർത്തും അങ്ങനത്തെ നല്ല ഇഷ്ടവാ.
അതെ വീട്ടിൽ ചെടിയൊക്കെണ്ടോ?
ആഹ് ഉണ്ട്
പൂക്കളുള്ളതാ?
ആഹ്
അതെ.
ഉം പിന്നെ കൃഷി അങ്ങനെ അധികൊന്നുല്ല കൊറച്ച്.
കൊറച്ച് ലേ
ആഹ് അവിടെയോ?
ഇവിടെ കൃഷിയില്ല കൃഷിന്നു വെച്ചാ വാഴ വാഴണ്ട്.
ആഹ് ഇവിടേം വാഴണ്ട് തണിമത്തനുണ്ട്.
ആഹ് ആഹ് തണ്ണി മത്തൻ ഇണ്ടാവാറുണ്ടോ?
ആഹ് ഉണ്ട് പിടിച്ചായിരുന്നു.
അതേ
ആഹ് ആഹ് കഴി കഴിക്കാൻ കിട്ടി ജ്യൂസ് അടിച്ചു.
അതെ ഇവിടെ ഞങ്ങള് തണ്ണിമത്തൻ ഉണ്ടാക്കിരുന്നുട്ടോ. അതൊക്കെ വന്നതേനു അപ്പൊ കായൊട്ട് ഇണ്ടായിരുന്നു. പിന്നങ്ങട്ട് അഹ് കൊഴുത് കൊഴുത് വീഴു പോവാണ്.
ആഹ് ആഹ്
അത് പിന്നെന്താന്നറിയില്ല.
ആഹ് ആഹ്
വളം എന്തേലും ഇട്ട്കൊടുക്കാറുണ്ടോ?
ഇല്ലില്ല.
ഇല്ല ല്ലേ.
ഉം, ചെല മണ്ണിന്റെ ആയിരിക്കുല്ലേ.
ആഹ് അങ്ങനെന്തേലും കൊഴപ്പാവും. നല്ല രീതീ വന്നതായിരുന്നുട്ടാ. പിന്നെ, ബേക്കിൽ ഒരു കെണറൊണ്ട്. ഞങ്ങടെ വീട്ടിലത്തെ ബേക്കിലേ വേറെ വീടുണ്ട്. അപ്പ, വിടെ കെണറുണ്ട്.
ആഹ്, ആഹ്
ക്ക, അടുത്തുള്ള വീട്ടിലുള്ളവരൊക്കെ വെള്ളം കോരാൻ പോവാറുണ്ട്.
ആഹ്, ആഹ്
അപ്പൊ, പിന്നെ അവരൊക്കെ പോകുമ്പോ, കാണ് ണ സ്ഥലത്തായിരുന്നതെ.
ആഹ്, ആഹ്
ആഹ് അപ്പോൾ, പിന്നെ അങ്ങനെ പോക്ക തുടങ്ങിയപ്പോൾ പിന്നെ അത് കുറേ കായ കായകൾണ്ടായിരുന്ന കേട്ടോ അതൊക്കെ ഒക്ക, പിന്നെ കോഴീ്ത് പോകൽ തുടങ്ങി.
ആഹ്, ആഹ്
അത് കാരണം പിന്നെ ആദ്മക്ക് നിന്നില്ല. അങ്ങനെ ഒരുപാട് കുഴിച്ചിടാണ്. കുഴിച്ചിടാറൊക്കെ ഇണ്ട്ട്ടാ. തണ്ണിമത്ത പിന്നെ നമ്മളെ മത്ത കുമ്പളങ്ങ കൈപ്പക്ക അതൊക്കെല്ലേ? അതൊക്കെ കുഴിച്ചിടും, പക്ഷെ എന്താ പറയാ, പിടിക്കു ല. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് റംമ്പുട്ടന് ഓറഞ്ച് ഇതൊക്കെല്ലേ, അതൊക്ക കുഴിച്ചിടും പക്ഷെ, എന്താണ് ഒന്നും പിടിക്കുന്നില്ല. റബുട്ടനെ മരം ഞങ്ങള അടുത്ത വീട്ടില് ഇണ്ടിട്ടാ മരം അവരത് പിന്നെ പിടിച്ചിണ്ട്. വലുതായി ഉണ്ട്. അതി്പോ തോന കായ കിട്ടുണ്ട്.
ആഹ്, ആഹ്
ആത് എന്താണ വോ ഇപ്പത് കാണുമ്പോൾ നമുക്കൊ ഒരുരിത്, നമ്മൾ ഇത്രയക്കെ കുഴിച്ചിട്ടൊന്നും ആവണില്ലേ? അതാണ് പ്രാന്ത്. പിന്നെ കറിവേപ്പിന്റെ തീരെ ഉണ്ടാവില്ല.
ആഹ് ആഹ്
മെയിലാഞ്ചിന്റെ ഉണ്ടായിരുന്നു. മെയിലാഞ്ചി ഞങ്ങ പെരുന്നാളൊക്ക ആയപ്പോഴേ, അടുത്ത വീട്ടിൽന്ന് പൊട്ടിച്ചൊടുന്നുണ്ടന്ന അപ്പൊ അയിന്റെ കൊമ്പുണ്ടാവല്ലോ?
ആഹ് ആഹ്
ആഹ് അപ്പ ആ കൊമ്പ് കുത്തിണ്ട്. അതെന്തോ ഒരു ഭാഗ്യത്തിന് പിടിച് വരുണ്ട്. അത് ചിലപ്പോ ഈ മഴ ആയ കാരണം, മഴന്റെ സീസൺ അല്ലേ? അപ്പൊ നമ്മൾ ആ സ മഴന്റെ സമയത്ത് കുഴിച്ചിട്ടല് ചിലതൊക്കെ പിടിക്കും.
ആഹ് ആഹ്
അപ്പൊ അതുപോലെ കുഴിച്ചിട്ടുണ്ട്, അപ്പൊ പിടിച്ചച്ച് വരണ്ട്. പിന്നെ, അതുപോലെ തന്നെ കറ്റാർവാഴ ഒക്കെ വെച്ചിട്ടുണ്ടരുന്നു. അതൊന്നും പിടിച്ചു വരില്ല.
ആഹ്, ആഹ് അതെവിടെ. എന്താ ചുമന്ന മണ്ണാണോ അതോ വെള്ള മണ്ണോ.
ചുമന്ന മണ്ണ്.
ആഹ്, ആഹ് അതില് പഴ പ പിടിക്കാൻ തിരി പാടാ.
ആഹ്, അതെ അവിടെ എങ്ങനത്തെ മണ്ണ.
വെള്ള മണ്ണ്, ആഹ്
അതെ, കന്നി കന്നിക്കൂർക്കേടെ ഇല ഒക്കെ ഉണ്ട അവിടെ.
കന്നിക്കൂർക്ക അത് എന്ന് വച്ച.
അതിപ്പോ നമ്മള് ഇ ചെറിയ കുട്ടി കൾക്ക് ചുമ അെിൽ ജലദോഷ അനത്തെന്തെങ്കില കാര്യങ്ങളൊക്കെ ണ്ട നമ്മള് കൊടുക്കൂല്ലേ ആഹ് ആഹ് പല സ്ഥലത്ത് പല പേരാണ്
ആഹ് ആഹ് അത ഇവിടെ ഉണ്ട്
ഇന്ട്ല്ലെ
ആഹ് അവിടെ ഇല്ലേ
ആഹ് അവിടെ ഇണ്ട്ട്ടാ അതൊക്കെ വേഗം പിടിക്കാത് ആഹ് വേണ്ടാ ഇതൊക്കെ വേഗം ഉണ്ടായിക്കൊളൂ
മ്മ് മ്മ് പനിക്കൂർക്ക് എവിടെയുണ്ട് കറ്റാർവാഴയുണ്ട്
അതെല്ലേ ബാക്കി ആവശ്യുള്ളതൊന്നും പിടിക്കൂില്ല
കുറച്ച് വാഴയൊക്കെയുണ്ട് പിന്നെ തെങ്ങുണ്ട്
അതെ ആഹ് തെങ്ങൊക്കെ ഇവടാ തെങ്ങാകെ ഒരെണ്ണള്ളൂ ട്ടോ
പിന്നെ മുരിങ്ങയ്ക്ക ഉണ്ട്
അതെ അതും ഇവടല്ല അതും ഇഷ്ടം പോലെ ഞങ്ങള് കുത്തിയൊക്കി പിടിക്കണില്ല അടുത്തുള്ള ചേച്ചി വന്നിട്ട് അടുത്തുള്ള ചേച്ചിയോട് ഞങ്ങള് പറഞ്ഞ് എന്താണാവൊ കുത്തിയിട്ടൊന്നും പിടിക്കണില്ല ചേച്ചി അപ്പ ആ ചേച്ചി കൊടുന്നിട്ട് കുത്തി ഇന്നട്ടും പിടിക്കണില്ല ഒരെണ്ണം പിടിച്ചു വന്നതേന്നു പിന്നെ എന്ത ണ്ടായാവം പിന്നെ കേടായി പോയി
ഉം ഉം പിന്നെ മാങ്ങ ഉണ്ട്
ഒര് ഏട്ടൻ അതെ ഇവടെ വെള്ളം വിട്ണ ഏട്ടന്ണ്ട് വെള്ളം ഇവിടെ ലൈം പൈപ്പാണ് അപ്പൊ ദിവസം ദിവസം വര്യ രാവിലെ രാവിലെങ്ങനെ
ഉം ഉം
അപ്പൊ ആ ഏട്ടനോട് പർഞ്ഞപ്പ ആ ഏട്ടന് ഒരു സ്ഥലത്ത് വെച്ച് കറിവേപ്പേ അപ്പൊ അതും പിടിച്ചു വന്നില്ല ഇവടെ ആരെ കൊണ്ട് വെച്ചിട്ടും എവടെ വെച്ചിട്ടും പിടിക്ക്ണില്ല
ആഹ്
അപ്പം ഞങ്ങക്ക് ഡൈലി വെള്ളം വരാറെ
ആഹ് ആഹ് ആഹ്
ഇവല് രാവിലെ വരും ആ ഒന്ന് ഒരു ദിവസം ആറ് മണിക്കാണെങ്കി ഒരു ദിവസം അഞ്ച് മണിക്ക് വരും
ഉം ഉം
അങ്ങനെയാണ് രാവിലെ മാത്രേ വരുള്ളൂ അതാണ് ബുദ്ധിമുട്ട് രണ്ടു നേരം വരാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലേന്ന്
ആഹ് ആഹ് കോര്യോ പിന്നെ ആഹ് ആഹ് കെണറ് കുത്താൻ പറ്റുവല്ലോ ല്ലേ
ഇല്ലേയ് കെണറ് കൂത്താൻ പറ്റൂല്ല്യ അതാണ് പ്രശ്നം ഒര് കെണർ ഇണ്ടായിരുന്നു അത് ഞങ്ങള് വേണ്ടതാക്കിയതാ അത് പറ്റൂല ഞങ്ങൾക്കേയ്
ആഹ്
പറ്റാത്ത കാരണം ഞങ്ങളത് മൺ അത് ഞങ്ങള് വേറെ വീട് വേടിച്ചതാണ്
ആഹ്
അപ്പം അത് കാരണം ആദ്യം ഉണ്ടായിരുന്ന ഹിന്ദുക്കളേന്ന് അപ്പൊ അവരാണ് ഉപയോഗിച്ചന്നെ കെണ്റൊക്കെയ് അപ്പം അവർക്കറില അവർക്ക് ഇഷ്ടല്ലോട്ത്തൊക്കെ അവര് കുത്തോലോ അ പറ്റോ പറ്റൂലേന്ന് അറീലല്ലോ
ആഹ് ആഹ്
അപ്പം ഞങ്ങളെ വീട് എടുത്ത്ണ്ടന്നപ്പ അത് പറ്റൂല പറഞ്ഞു അപ്പം അങ്ങനെ അത് ഞങ്ങളെന്തെയ്ത് ടൂർ
കിട്ട് പറഞ്ഞോ
ആഹ് ആഹ് അപ്പം ഞങ്ങള് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഒരു കുന്ന പോലെ ഞങ്ങള സ് എട്ട് സെൻ്റ് സ്ഥലണ്ട് അപ്പം അത് കുന്ന് പോലെയാണ് മണ്ണിങ്ങനെ ഉയർത്തിലേ അപ്പം അവുടുന്ന് കൊറച്ചിങ്ങട്ട് ഇടിച്ചിട്ട് കിണറീക്കിട്ട് ട്ട് അങ്ങനെ തൂർത്ത് അപ്പം ഈ കെണറീക്കിട്ട് തൂർ ക്കുന്നേരം മറ്റേ ചക്കമരണ്ടല്ലോ പ്ലാവിന്റെ
ആഹ് ആഹ്
പ്ലാവ് ഇതേപോലെ ഒരു തെങ്ങ്
ആഹ്
ഇതൊക്കെ ഇണ്ടായിരുന്നു അപ്പം അതൊക്കെ പോയി
ഉം ഉം
അപ്പം അവർക്കറീല്ല അവരോട് ഞങ്ങൾ പറഞ്ഞ് പക്ഷെ അവരെന്തെയ്ത് ജെ സി ബി അല്ലേ അപ്പ അത് റ്റങ്ങനെ വേഗാതിക്കങ്ങട്ടിട്ട് പിന്നെ അയ്ന്റെ മേലെക്ക് മണ്ണൂട്ട് പിന്നെപ്പൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ മ്മക്ക്
ഉം ഉം
അപ്പൊ അത് കാരണം അങ്ങനെ പോയി അപ്പ ച ചക്ക ഇതൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാങ്ങ ഒക്കെ കിട്ടൂട്ടാ മാങ്ങ തറവാട്ടിൽ ലുന്ന ഉണ്ടായത കൊണ്ടേ ഉമ്മാന്റെ തറവാ ണ്ട് കൊറേ മാങ്ങ ഇഷ്ടം പോലെ മാങ്ങണ്ട് അപ്പൊ മാങ്ങ ഉണ്ടായാല് അങ്ങനെ തിന്ന് ചക്ക കിട്ടാനൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട്
ഉം ഉം
അവിടൊക്കെ എങ്ങനെയ ചക്ക കിട്ടുവോ
ആഹ് ചക്ക ഒക്കെ ഉണ്ട്
അതെ വീട്ടിലുണ്ടോ
നമ്മടെ വീട്ടിലില്ല ഇവിടെ അടുത്തൊക്ക എല്ലായിടത്തും ഉണ്ട് പിന്നെ ആഹ് അമ്പന്തക്കാർ വീട്ടിലൊക്കെ ഉണ്ട് കൊണ്ട് തരും ഇന്ന് ഇവിടെ ചക്ക വേവിച്ചായിരുന്നു
ഇന്നാ
ആഹ് ഉച്ചക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ
അതെ ചക്കന്റെ കാലം കഴിഞ്ഞില്ല
കഴിഞ്ഞിട്ടില്ലല്ലോ
ഇല്ലല്ലേ ആഹ് ഇതുപോലെ ഞങ്ങള അടു അടുത്തുളള വീട്ടിലത്തെ ചേച്ചും കൊടു തരുംട്ടാ അങ്ങനെ ആ ചേച്ചിക്ക് എവിടുന്നേലും കിട്ടിയാലേ അത്ങ്ങനെ ഞൾങ്ങക്ക് കൊടുന്നരും അങ്ങനെ പൂ തീരി പിന്നെ ഫാമിലിത്തെ വീടുണ്ട് അവിടുന്നും ഉണ്ടെങ്കിൽ കൊടു തരും
ഇവിടെ സ്വന്തക്കാരെ വീട്ടിൽ നിന്നും കൊണ്ടുവരും പിന്നെ അയൽക്കത്തുന്നൊക്കെ കൊണ്ടുവരും
അതെ
എഹ് ആഹ്
ആഹ് അപ്പ അങ്ങനെ ആകുമ്പോ പിന്നെ കൊഴപ്പില്ലേ
ഉം ചക്കയും മാങ്ങയും
ഒക്കണ്ടല്ലേ
ആഹ്
അതെ പറമ്പാ പറമ്പുണ്ടോ
ആഹ്.
തെങ്ങിന്റെക്കെ.
ഏഹ്, ആഹ് ഒന്നോ രണ്ടോ കൂടുതലായി ട്ടില്ല അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് മൂട് കാണും.
അതെല്ലേ അടക്കമരം അങ്ങനത്തെന്നും ഇല്ലല്ലോ.
ആടക്ക് നമ്മടെ വീട്ടിലില്ല. നമ്മുടെ വീട്ടി ആ ഒരു ഒന്ന് രണ്ട് മരം ഉണ്ടേ.
അതെ.
ആഹ്.
ഇവിടെ അടക്ക മരം ഒരെണ്ണണ്ട്. അതിമേല ആണെങ്കി തോന അടക്ക ഇണ്ടായിരുന്നു. ഇപ്പാണെങ്കി പെട്ടെന്ന്ച്ചിട്ട് അടക്കില്ല.
ഉം, ഉം
അപ്പ അങ്ങനെയൊക്കെ ആയിട്ട്.
ഉം ഉം ആഹ് അപ്പ ശരിയെങ്കി.
ആഹ് ശരി ഓക്കേന്നാ.